ആ ആ നേരത്തെ വിളിച്ചായിരന്നോ ആ തുണി അപ്പ നോക്കിട്ട് എവിടന്നാ മനസ്സിലായത്
ൻ വെച്ച് അറിയ മനസ്സിലായി ഇനി എടുക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു അണോ പിന്നെ എന്തായിരുന്നു ഉം മഴ നല്ല മഴ ഇന്നുണ്ടായിരുന്നോ പ്രാക്ടീസ് ഉച്ചക്ക്
ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് വെച്ചതാ പ്പം അവടെയൊക്കെ മഴ പെയ്യുന്നന്ന് വി ളിച്ച്പറഞ്ഞു പടിഞ്ഞാറെക്കെ അ എന്ത മഴക്കോളുണ്ടോ ഞാൻ പിന്നെ അകത്തോട്ടങ്ങ് കേറിയങ്ങ്
ചാറ്റല് നല്ല മഴ പെയ്ത്
നല്ല മഴ പെയ്ത്. ഇപ്പ ചാറ്ന്നില്ല എന്തായാലും നല്ല മഴയാ പെയ്തെ തുണി മൊത്തം നനഞ്ഞ്
ചാറ്റല് ഞാൻ പിന്നെ ആ കോള് കണ്ടപ്പഴേ ചെന്നങ്ങ് എട്ത്ത് കാരണം അറിയേ കോണ് വടക്ക് മടിഞ്ഞാറ് കോണ് നക്കുമ്പോ
അപ്പല്ല നല്ല വെൽ നിന്നപ്പോഴാ അ തുണി വിരിച്ചിട്ട് അടിരേക്കുണ്ടാര്ന്ന് അതും പാക്ക് ചെയ്ത് വെച്ചിട്ട്ങ്ങോ് വന്ന് കട്ടന്ന് കിന്നിട്ട് ജനലിൽൂ നോിയപ്പോ ചെറിയരു ഇരിട്ട് പോന്നു
ഉം ട്ട് പടിഞ്ഞാറ് നോക്കിയാ മതി നമ്മള് വടക്ക് കോള് വയ്ക്കത്തില്ലേ അത് പെയ്തി
ഉ പക്ഷെ തോന്നിയില്ല നമ്മക്ക് മഴ
ഉം ഞാാന അത് കണ്ടിട്ടാ ചെന്ന് എടുത്ത് കാരണം ഇച്ചിരി കൊറ ഇതുണ്ടല്ലോ മ മണങ്ങൊക്കെ ഉണ്ടാരുന്ന് അത് ഒണക്കാൻ വെച്ചാരുന്ന് അമ്മ പറഞ്ഞ് ഒണ അത് ഇടന്ന് പറഞ്ഞു അതും കൂടെ ആയപ്പഴ് ത്തേക്ക്ന് ഞാൻ പോയ് ഇങ്ങെട്ത്ത്
ഉ
എന്താരുന്നു വാവ ഇന്ന് വാവക്കാരുന്നോ?
ആ അവർക്ക് അസംബ്ലിക്ക് വായിക്കാൻ മേ അത് ഇന്ന് രാവിലെ കരാട്ടക്ക് പോയിട്ട് തിരിച്ച് വന്ന വഴിക്കാ പറയുന്നത് അതുവരെ വാർന്നു പോയി ഉം അല്ല അതിന്ന്മുമ്പ് ഒരെണ്ണം പഠിപ്പിച്ചോർന്ന് ഒരു ഇച്ചിരി ചേട്ടൻ ഇവിടെ വായന താലേ പോയി അവട്ന്ന് കൊറച്ച് തോണ്ട ന്യൂസ് പേപ്പർന്ന പയി ഇത് ഇപ്പഴത്തെ ഇത ഉണ്ടല്ല മഴക്കാല രോഗത്തിന്റെ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ടായിരുന്നു ആ അപ്പ അത് പറഞ്ഞ അത് അപ്പോഴത്തേക്ക് അവള് പറഞ്ഞ് പറഞ്ഞു പഠിച്ചു വായിച്ചു വായിച്ചേ
പക്ഷെ എനിക്ക് അവത്തം പറ്റി അന്നേരം ഞാൻ ചിന്തിച്ചില്ല ഇത് പക്ഷെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇത് മതി ഞാൻ
ആഹ് അത് കൊള്ളാരുന്ന് പക്ഷേ ആ പക്ഷെ അത് പഠിച്ചത് കൊണ്ട് പിന്നെ അത് പെട്ടെന്ന് മറ്റ ത് ഏഹ് ഇതായി വരുവോന്നറിയത്തില്ല ഈ വാർത്തകളൊക്കെ വായിച്ച് വരുന്നതല്ലേ ഒള്ള്
ആഹ് ആഹ് ആഹ്
എനിക്ക് ഒന്ന് ഉം ട്ട് വാ രാ യൊന്നൂല്ല നഗസഭേന്നൊക്കെയാ വായിക്കുന്നത്.
ഇനി വരുവാണെങ്കിൽ നമുക്ക് നല്ല രീതിൽ ഒരെണ്ണം എടുത്ത കൊടു
ആഹ
ഞാനപ്പ വിചാരിച്ച ഇത് പത്രത്തിന്റെ ഫോട്ടോ ഇട്ടാലും ഇവള് തെലെ പിടിച്ചാൽ കിട്ടാത്ത വാക്ക്
ഉം അതാ നോക്കീട്ട് പിന്നെ എഴുതിയൊക്കെ കൊടുത്ത് അവിടെ ചെന്നപ്പോഴത്തേൊക്കെ അസംബ്ലിക്ക് എക്കള്ളാറുള്ളർ
ആഹ ആഹ ആഹ പിന്നെ കൊച്ചാളല്ലേ കൊഴപ്പല്ല അവള അങ്ങനെ നോക്കി വായിക്കത്തില്ല
ആഹ ആഹ വായിക്കും എന്നാല ഈ ചില ഈ ചില പുതിയ വാക്കുകളൊക്കെയാണല്ലോ ചിലതൊക്കെ സ്ഥിതീകരിച്ചു അങ്ങനെയൊന്നും അവർക്കല്ലല്ലേ അപ്പൊ അതിനകത്ത് രോഗം സ്ഥിരീകരിച്ചുന്നൊക്കെ ഉണ്ട് അപ്പൊ അത് പെട്ടെന്നൊന്നും വായി വരുന്നില്ല
കൂടുതലും നല്ല വാർത്തയായിരുന്നു
ആഹ ഞാൻ പിന്നെ വെട്ടിച്ചുരുക്കിയൊക്കെ ആയിട്ട് കൊടുത്ത ഇടക്ക് ചെറിയ ചെറിയ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തത്
ആ ആ ആ ഇതിനകത്ത് കൂടുതലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും കിടക്കുന്നത് ചെയ്ത് അത അത ഞാൻ നോക്കി നോക്കി ഉള്ളതിനകത്ത് ചിരി നല്ലതാ കേട്ടോ എന്തായാലും മഴ വരമന്ന് പറഞ്ഞപ്പോ തന്നെ മഴയും വന്നു അതിനകത്ത്
ആഹ എന്ത് മഴയും
പിന്നെ എങ്ങനെുണ്ട് അവളാ മൂത്ത ആള്
പോയി ഇന്ന് ബസ് പോയും പറഞ്ഞിരിക്കുവാ കൊണ്ട് വന്നു ആക്കി പിന്നെ
അയാള് ഉണ്ടാക്കിയ
ഞാൻ കൊണ്ടന്ന ഏട്ടൻ മുടി വട്ടൻ ആയിട്ട് പോയത് അത് രാവിലെ ഒമ്പത് മണിയാ പറയാ ഞാൻ മുടിവെട്ടു നീ കൊണ്ട് വന്നു അക്കെന്ന് ഞാൻ അങ്ങനെയൊക്കെ വന്നപ്പോൾ സമയമായി അതുകൊണ്ട് തന്നെ ആദ്യം കൊണ്ടുവന്ന ആക്കി അസംബ്ലിക്ക് അപ്പ ഇവിടെ ഇരുന്ന് പറയുന്നു വേദാന്ത തിരിച്ച വന്ന പറയുന്നു അസംബ്ലി തീർന്നു അസംബ്ലി തീർന്നു ഇവിടെന്ന് പറയും അതുകൊണ്ട് തന്നെ അവളെ കൊണ്ടു വന്നു ആക്കിയിട്ട് പിന്നത അതേ പട്ടാക്ക ആഹ അ അസംബിന് തീർന്നു
മം
അന ഒൻമ്പത് വ നീന വാട്ടെ ആ ഒരാൾ വാസത്താർക്കാ എല്ലാം പ്രയറും എന്നാ ഇതാക്
ഉം ആ ഇനി വരുമ്പോ നമ്മുക്ക് നല്ല പോലെ പറയാന്ന് പറ ഹുഹ് എന്തെടുക്കുന്നു എല്ലാവരും ആഹാരം ഒക്കെ കഴിച്ചിട്ട ഇഷ്ടാക്കെ ഇരിക്ക
ഇല്ല ഇല്ല കഴിഞ്ഞിട്ട് ഇങ്ങിട്ട് ചേട്ടന് ഇ കരുന്നാമ്പഴ് അനിയന്ന് പറഞ്ഞ എന്താണ് ചേട്ട എന്താ അച്ഛന് സുഖമല്ല അപ്പൊ ആ ചേട്ടൻ ഇവിടെ ഇല്ല അങ്ങനെ ഉണ്ണിയെ വിളിച്ചത് അപ്പൊ ഉണ്ണിൽ ചട്ടനയും വിളിച്ചു കൊണ്ടുപോയി ബഡം കണ്ട പോകുമറ്റ അങ്ങനെ വലിയ കൊണ്ടുപോയി നും ആലും കടാല ഉണ്ണി
ആഹ ഉണ്ണി ശരി പടക്കത്തെ ഉണ്ണി ആയിരിക്കും
നല്ല ഇപ്പൊ ചേട് ആ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉണ്ണിയെ പെട്ടെന്ന് വിളിച്ചു ഉണ്ണി പിന്നെ ചേട്ടനെ വിളിച് വലിയത്തോട്ട് പോയി ഐസിയുവിൽ എങ്ങാണ്ട് കേറ്റി എന്ന് പറഞ്ഞു ഉ ഞാൻ വിളിച്ച ആ ആയ അ അ ഞാൻ പറഞ്ഞു അന്ന് നമ്മളെല്ലാ അവിടുത്തെ നമ്മടെ പടിഞ്ഞാറത്ത പ്രോഗ്രാമിന്റെ അന്ന് എന്റെ അടുത്ത് വന്ന സംസാരിച്ചില്ലേ ഒരു ചേട്ടനും ചേച്ചിം രണ്ട് പിള്ളോരും കൂടെ ഞങ്ങള പരിപാടിയെ കണ്ടായിരുന്നു ഇപ്പോഴേ വന്നന്ന് പറഞ്ഞു.
ഉം സ് ഓർമ്മ കിട്ടുന്നില്ല ആ ആഹ്
അവരന്നരം ഒണ്ടാ ആഹ് രണ്ട് സേ ഒള്ളു. നാളെ ഇനീപനിക്കൊന്നുന്നു അവധിയല്ലേ.
ഉ ആഹ് നാളെ അവ ആഹ് അപ്പൊ അവർക്കൊക്കെ ഒന്നെന്ന് പ്രാക്ടീസ് ചെയാല്ലോ.
ഇനി അവിടെ ഉണ്ടോന്ന് പറഞ്ഞിട്ടില്ല. രമ്യക്ക് കാണ
ഉം ഒണ്ടായിരുന്നെങ്കി ഒന്നിച്ചന്നങ്ങ് പ്രാക്ടീസ് ചെയ്തദിദെവസോം. ബാക്കിയക്ക ഓക്കെ ആയില്ലി പഴയതെല്ല.
ആഹ് പഴേത് വന്നാല് എനിക്ക് നമ്മളാ ലാസ്റ്റ് പഠിച്ചതൊക്കെ ഓരിതോണ്ട് ഉം.
അതാണ് വിഷയം. ആളെല്ലാം ഒന്നിച്ച് വരുമ്പോ അന്ന് ഇച്ചിരി നേരത്തെ കാര്യേള്ള് ഒന്നിച്ചങ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോ അതങ്ങ് മനസില
ആഹ്
ന്ന് മീൻ ഒക്കെ കി
ഇന്നലെങ്ങ ഒന്നും ഇല്ലാതവന്നെ ഇന്ന് പിന്നെ എരിച്ചിരി വെച്ചു. മത്ത മത്തങ്ങല്ല ക പ്പയ്ക്ക നമ്മുടെ ഇവിടെന്നണ്ട് കുഞ്പ്പയ്ക്ക് അപ്പയ്ക്ക ഇപ്പം വലുതാകുന്നില്ല. കുഞ്ഞ് കപ്പക്കല്ല പേരക്കേട അത്രേ ഒള്ള് അപ്പോഴത്തേക്കങ്ങ് പൊഴിഞ്ഞങ് വീഴുന്നു. പാടി വീണ് പഴിത്തിട്ടെ അതിന് കിളിച്ചിട്ട് കൊടുത്തു പലുത ആവുന്നില്ല അങ്ങനെ നിന്നങ് ഇതാവുവാ. പിന്നെ അത് രണ്ട് മൂന്നെണ്ണം പിച്ചി മൂന്നെണ്ണം ഇട്ട് കറിക്ക് കർണ അത്രയ്ക്ക് ചെറുത്.
എന്ത് അല്ല എരിശേരി ഏത വൻ പയറിട്ട് ചെയ്തോ?
വൻപയർ ഇട്ട്
ഉം ഉം
പിന്നെ പിള്ളേർക്ക് രാവിലെ മൊട്ടയും പൊരിച്ച് മസ അത് കേട്ടാ
ഇവിടെ പിന്നെ ഇന്നലെ മീൻ കൊണ്ടുവന്നു. മത്തി കൊണ്ടുവന്നു. അത് പിന്നെ എങ്ങോട്ടായാലും പോയിട്ട് വരുമ്പോ ഉം. കഷി കൊണ്ട് ഉം പനിലൊക്കെ ഉണ്ട്.
ആഹ്
ഇന്ന് പിന്നെ മൊളക് കറി വെച്ച് ഇവിടത്തെ പെലകുളി ഇല്ലാരുന്നോ? തെക്കേല
ഇന്നായിരുന്ന
പിന്നെ ഇച്ചിരിചോറെടുത്തോണ്ട് വന്ന് സൂര്യനും കൊടുത്ത് ബാക്കി ഒരു ഇച്ചിരി പുളിശ്ശേരി ണ്ടായിരുന്നു അതും പിന്നെ മുളകറി വച്ചേതാ അയിനും പുളശ്ശേരി ഉണ്ടല്ലോന്ന് വിയാരിച്ച്.
ഞനക്ക്ന്നല്ല സ്കൂളില ഞങ്ങളുടെ എസ് എം സയില ടിച്ചർടെ വലയതായിരുന്നു. സ മാർഗം എസ് എം സി മെമ്പേഴ്സിനക്കെറിയരു പോലുണ്ട്. ബിരിയണിയാവും വീട്ടി വിട എസ് എം സി ഒക്കെ പോകുന്നതുണ്ടേ. അപ്പൊ ഞാനിപ്പ അടുത്ത എസം സി ലുണ്ട് പിന്ന അങ്ങനെ അ ഇപ്പോ ശനിയാഴ്ചുണ്ട്. ഉ അപ്പൊ സ് എം സി അല്ലെ വൈസ് ചെയർമാർ വൈസ് ചെയർ പഴസ പദവി ഉ മ കർയൊന്നുല്ല. പി ഇനിപ്പോ ശരിയാഴ്ച ആഹ് ടീച്ചർ പോയായിരുന്നു. അവിടത്തെ അ ആ ടീച്ചറിന്റെ വകആയിട്ട് ശനിയാഴ്ച തന്നെ ഇറങ്ങണ്ട പുറോട്ടിയ എല്ലാം.
ഞാനൻ പി ടി എൽ ഒക്കെ ഉണ്ടായിരുന്നരുന്നു. കൊച്ച് സ്കൂളിലായിരുന്നപ്പൊ. പിന്നെ ഇപ്പോ ഹൈസ്കൂളി വന്നപ്പോ ഞാൻ കേ പറഞ്ഞത് മനപ്പുർവ്വം തന്നെ. എല്ലാ അറിയ ചേട്ടനുണ്ട്. അപ്പുറത്ത് അത് എന്ത് കാര്യം ഒണ്ടേിലും അതിനകത്ത് വരുല്ലോ അപ്പ പിന്നെ ഞാനും കൂടെ നിന്ന് അവിടെ വെറുതെ അന്ന് ആദ്യൊക്കെ പറയുവാരുന്നു അയ്ലൊള്ള ആള് നമ്മള് എൽ പി സ്കൂളിൽ ഒണ്ടായിരുന്നപ്പൊ ഞാനും ഒള്ളെ അറിയാം ഇതിനകത്തോട്ട് ചേരണം അങ്ങനെ അപ്പർത്തുള്ളേ എന്നൊക്കെ പറയും ഞാൻ പെതുക്ക അവിടിന്നങ്ങ് വലിഞ്ഞ് വെറുതെ ചന്തന്ന് വിഷയങ്ങൾ വരുമ്പഴേ ആളും ഉണ്ട് ഞാനും ഉണ്ട്
അ കാര്യങ്ങള എല്ലാവാരും നല്ല സൗഹ്ര
അല്ല അങ്ങനെല്ല നമ്മുക്കല്ലാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോ ചർ
വലിയ വല്ല്യ പിള്ളോര് വരുമ്പഴ്ത്തേക്ക് അതിന്റെ ആട്ടുള്ള ചെറിയ കൊച്ചങ്ങളുണ്ട്
നമുക്ക് ഒന്ന് സ്വതന്ത്രായിട്ട് സംസാരിക്കാൻ നേരം പറ്റത്തില്ല ആളും കൂടൊ ഒണ്ടങ്കിലേ ആള് സംസാരിക്കേലല്ലോ അപ നമുക്ക് അഭിപ്രായം അവിടെ കൂടുതൽ പറയാൻ പറ്റത്തില്ല സമയത്ത് അവനിപ്പോ ഇവിടെ കമ്പനി പോ
നമ്മടെ ചോക്കമ്പിനി അറിയാ
എവിടെയാ
ആ താജമുക്കിനപ്പുറത്ത് ഉം രാവിലെ ഒമ്പതരൊക്കെണ്ട് ഒമ്പതര ട്ട് നാലര വരെ ഇപ്പ ഇൻവെർട്ടറിന്റെ ഇൻ ആ ളാസ് ഒണ്ട് ഇപ്പൊരാഴ്ചത്തേങ്ങാണ് ഇതിന്റെ പ്രാക്ടീസ് നടക്കുവ അതായത് ഈ ആ ആഹ് കോളേജ് നാട്ട് തന്നെ അ ടെ കഴിഞ്ഞ കൊല്ലോണ്ടായിരുന്നു പിന്നെ ഇവർക്ക് വർക്ക് കൊടുക്കും ക്ലാസ് ടൈം കഴിഞ്ഞഴിഞ്ഞിട്ട് വർക്ക് ഏഴര വരെ കാണും രാത്രി പിന്നെ എന്തെങ്കിലൊക്കെ കിട്ടും ആ ചെയ്യുന്നേന് എല്ലാം കൂടെ കഴിയുമ്പഴ്ത്തേക്ക കഴിഞ്ഞവണ എന്തോ കിട്ടി പിന്നെ കൊഴ അല്ല ഇപ്പൊ ഇൻവെർട്ടറിന്റെയാ എല്ലാം പഠിച്ചും കൂടി ഇരിക്കുവല്ലോ ആ കൂട്ടത്തി കഴിഞ്ഞ തവണ സ്റ്റെബിലൈസർ ആയിരുന്നു ഇ തവണ ഇൻവെർട്ടറിന്റെ എ സി ആയിരുന്നു ഉദ്ദേശിച്ച പിന്നെ മഴേം കാര്യോം ആയൊണ്ട് എ സിന്ന് മാറി ഇൻവെർട്ടർ ലോട്ട് പോ ആ പിന്നെ അം അമ്മ എന്ത എടുക്കുന്നു കെടക്കുവാന്നോ ഉം ആ ശരി ശരി എന്നാ ഇനി പിന്നെ വിളിക്കാം ഓക്കെ ശരി